എന്തക്കെണ്ട്
സുഖം ഇങ്ങനെ പോവ്ന്ന് അവടയോ
ഇവട സുഖാണ്
രാവില്ത്തച്ച ഇപ്പ ഇന്ന് മഴ കൊറവ്ണ്ട്
ഉം ഇവടീം ഇവടീം അങ്ങൻത്തന്നെ ഇന്നല നല്ല മഴയാര്ന്നു
ഉം രാത്രിക്കൊക്കെ നല്ല മഴയേര്ന്നു ഇപ്പൊ കൊറച്ച് കൊറവ്ണ്ട്
ഉം
ഉം വൈലൊക്ക ക്കാണ് ണ് ണ്ട്
ക്കൊക്കെ ജലദോഷംതൊക്കെ ല്ലേ സ്കൂള്ക്ക് സ്കൂള് പോവാല് രോ അസുഖംതൊക്കേരിക്കും ഉം ആഹ് ഇപ്പൊ കൊത്ക്കകൾ എന്ത് ഉം കൊത് ക്ക്കൾ ന്തൊക്കേ പെ പെരക്കല്ലേ
ആഹ് എന്തായാലും സൂക്കേട് കൂടുതലേരിക്കും
ഉം ചായൊക്ക കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം അവടെ ചായുടിച്ചോ
ഇല്ല ചായക്കെന്താ കടി
ഇന്ന് പൂരിം മുട്ട റോസ്റ്റും ആക്കി അവിടെയോ
ഇവടെ ദോശേം ചട്ട്ണീം
ആഹ് ആ ആ മക്കളൊക്കെ നീറ്റോ
ആഹ് മക്കളെണീറ്റ് മദ്രാസപോയി വന്നു അവര് ചായൊടിച്ചു.
ആ ആ ആ ആഹ് ഇവടെ മദ്രസൊക്കെ ലീവാന്ന് റെഡ് അലാർട്ടായതൊണ്ട് ഉം ഉം ഉം ഉം റെഡ് അലാർട്ടായതോണ്ട് ലീവാ ഉം
ഏതായാലും മഴ ഉം മയായാലും പേടിയാണിപ്പൊ
ഉം എല്ലത്തിനും പേടി എന്നേണ് എന്താ ചെയ്യാന്നറിയില
ആഹ്
വെള്ളം കയറോ അങ്ങട്ട്
ആ വെള്ളം കേറും ഇവടെ പൊയന്റെ വക്കിലാണ് വീട്
ആണോ ആഹ് ആഹ് ആഹ്
പേടിയാണ് ഉം കഴിഞ്ഞ പ്രാവശ്യം അയ്ന്റെ മുന്നത്തെ പ്രാവശ്യം അമ്മള് എണീറ്റ് രാത്രി നോക്ക്യാപ്പതന്നെ വെള്ളാ കാണ് ണത് പൊഴന്റെവക്ക്
ആണോ ആ അഹ് എല്ലാവർഷോം കേറലുണ്ടൊ
ആ കയ്ഞ്ഞറാശ്യം കേറി അയ്‌ന്റെ മുന്നത്തറാശ്യാം കേറിനി
ആണോ ആഹ് ഉം ഇങ്ങനാള്ളത് ഇവടെ വെള്ളം കേറും പക്ഷെങ്കില് കൊറച്ച് നല്ലോണ്ണംപെയ്തക്കേറും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതില് കേറിലെ ആഹ് അപ്പകേറീതാണ് ആഹ് അപ്പ കേറീതാണ്
ആഹ്
പിന്നെ കേറീട്ടൊന്നില്ല ഇത് വരെ ഇനി പടചോന്റെട്ത്ത് ആ
പേടിയാണ്ലെ
ഉം പേടിയൊക്കെ തന്നെയാണ് ഉം അതെപ്പൊ നിവൃത്തിയൊള്ളൂ നമ്മക്കൊക്കെ
കൂടുതൽ എന്താ ഇത് ബുദ്ധിമുട്ടാവാതിരിക്കട്ടെ
അതന്നെ അതപ്പ ഉം ഉം പിന്നെ മക്കളൊക്കെ ചായ കുടിച്ചോ
ആഹ് മക്കള് ഉം കുടിച്ചു അവടെ കുടിച്ചോ
ആഹ് ആഹ് ആഹ് ആഹ് നിങ്ങള് കുടിച്ചില്ലാ
ഇല്ല ഇ നമ്മള് നേര അങ്ങോട്ട് അവരൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടേ നമ്മള് കുടിക്കുള്ളൂ
ആണ് ആഹ് ആഹ് ഇക്ക ഇവിടെണ്ടോ നാട്ടിലുണ്ടോ
ആഹ് ഇവിടെണ്ട് ഇന്നിപ്പോ ഞായറാഴ്ചയാണ് അപ്പോ ഒഴിവാണ്
ആണോ ആഹ് ആഹ് ആഹ് എങ്ങനെയല്ലേ ഉം ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ ഇവരെ നോക്കലന്നേണ് പണി ചെറിയ മോനുണ്ട് ഉം
ഏറ്റം പണി ഇര്പത്തി നാല് മണിക്കൂറും ബിസിയാണ്
ചോദിക്കാനുണ്ടോ അല്ല ഏഹ് ചെറിയ മോനുണ്ട് ഇന്ന്പ്പം മോന്റെ വൈത്താലെ നടക്കാനാണ് പണി ഓൻക്ക് ഒന്നര വയസായിട്ടോള്ളു രണ്ട് വയസാവ്ണെ ഒള്ളു
ക്കു മാണം
ഉം അപ്പൊ ഇവടെ ഒറ്റക്ക് പോയിട്ട് നടക്കാൻ പറ്റൂലല്ലോ എട്ക്ക് വിടാനും പറ്റൂല
ആഹ്
അങ്ങനെല്ലേ അപ്പൊ ഓന്റെ പിറക്കെ നടക്കാന് ഒരാള് ഉം പിന്നെ ഓള്ണ്ടെങ്കി പിന്നെ ഏകദേശം ഓള് നോക്കും പക്ഷെ എപ്പഴും ഓള്ട്ത്തും നോക്കാൻ കഴിയൂല്ലല്ലോ ഓളും ചെറുതല്ലേ കളിക്ക്ന്നെ പ്രായല്ലേ
ആഹ്
ഉം എങ്ങനെണ്
എന്താ ഭക്ഷണം ഫുഡൊക്കെ എന്താ കൊടുക്കല്?
ഓല് ഒക്കെ കഴിക്കും ഇപ്പട്ത്ത് ഒരു പനി വന്നിരുന്നു അതിന് ശേഷം ഇപ്പം പ്പ പറ്റേ ഫുഡോന്നും കഴിക്കാതായി തീരെ കഴിക്ണില്ല എന്താ അറിയില്ല ഇനിയിപ്പം ഒന്ന് റെഡി ആയിട്ട് വരണം
ആഹ്
ഉം ഒന്ന് മക്കൊക്കെ തന്നെ പനി പിടിച്ച്
പ്രതിരോധ ശേഷി ഇണ്ടാവൂല രണ്ട്, മൂന്നാല് വയസ്സ് വരെ മക്കക്ക് പ്രതിരോധ ശേഷി ണ്ടാവുല്ലല്ലോ
ഉം അപ്പൊ അതൊന്ന് ശെരിയാക്കി വരണം ഉം ഫുഡോക്കെ കഴിച്ച് കൊടുത്ത് ചെർതായി ചെർതായി കൊടുത്ത് കൊടുത്ത് ഷീലാക്കിട്ട് വരണം
ഏഹ്
ഒറ്റ കാഴ്ച്ചില് നമ്മക്ക് ഒരടങ്ങാറെല്ലേ
ആഹ് അതെ നമ്മള് കഴിക്ണത് അവരും കഴിച്ചാ നമുക്കൊരു സന്തോഷാണ്
ആഹ് ചോദിക്കാന്ണ്ടോ ഇല്ലെങ്കി നമുക്കൊരു എടങ്ങേറാണ് ഏഹ് കഴിച്ചുലേ കഴിച്ച് കഴിച്ച് ഇത്തറകാലം പോയി നടന്ന്
ക്കെ മാ
ഉം അല്ലേ കുറുമ്പന്നെനി ക്ക് ലേശം പ്പോ ഇതും കൂടെ ആവുമ്പയെ
വാഷിംന്തൊക്കെ ആയിരിക്കും
വാഷിയൊക്കെ തന്നെ ആയിരിക്കും ഫുള്ള്
ആഹ്
അഹ് ചോയ്ക്കണ്ട
ഉം
ഇങ്ങനെക്കെ ഇള്ളത് പിന്നെ വേറെന്തൊ ക്ക്യോ ഉച്ചകക്ക്ള്ളെക്കെ
ഉച്ചകക്ക് റെഡി ആക്കണം രാവിലെക്കൊത്തെ ചായംടിന്നെ കഴിഞ്ഞിട്ടുള്ളൂ ഞ്പ്പോ ആലോജിക്കണം ഉം പോയ മീൻ പോയെത് പോയ ഇവടെ അടുത്തായൊണ്ട് പോയ മീനും കിട്ടും അത്ണ്ട് പൊരിക്കാന് ഉം
ആ, ആ, ആ. മീൻ പിടിക്കാനൊക്കെ പൊക്കു ണ്ടോ?
ആ, അവിടെ അച്ഛനൊക്കെ പോകും. അപ്പൊീ ഉ അപ്പോ മീൻ കിട്ടി അപ്പോ അത്ണ്ട്, അത് എല്ലാർക്കുംന്നും അങ്ങനെ പറ്റുന്നുഇ ല്ല. എല്ലാർക്കും ഇഷ്ടല്ലാത്തതുണ്ട്.
ഇക്കാക്ക് പറ്റൂല. എനിക്ക് പിന്നേ ഇതില്ല.
ഇന്നലെ ആ, അത് കിട്ടാത്തവർക്ക് ചിലപ്പോ അതിന്റെ ഒരു ഇതാണ്.
ഉം, ഉം, ഇവിടെ ഉമ്മക്കും ഇപ്പക്കും അത് ഭയങ്കര ഇഷ്ടാണ്. ക്ക്െ അത് ഇക്ക ഒക്കെ പിടിക്കാൻ പോയിരുന്നു. ആ, ഇക്ക ഒക്കെ പിടിക്കാൻ പോയിരുന്നു ഡാമിലതില് ഇവിടെയൊക്കെ
ആ,
ആ, അങ്ങനെ പോക്കണ്ടായിരുന്നു. ഇപ്പോ വലിയ കുറെ ഇപ്പ കുറച്ചായി പോയിട്ട്. ഈ, ഇത് പ്രണയ ഇതൊക്കായിട്ട് മോർച്ചയായി പോയിട്ട്
ആം.
ഉം, പോവാറുണ്ട്.
ഉം, ആ, അമ്മക്ക് ഇതാണല്ലോ.
ഉം.
വെടങ്ങൻ തന്നെ വലട്ടാട്ട് പിടിക്കും
ആണോ, ആ, ആ, ആ. ആ.
അപ്പോ പിന്നെ അതുണ്ട് പിന്നെ മമ്പയർണ്ട് അത് വെക്കൻ വിചാരിക്ക ണ്ട് ഉപെരികയിട്ടു.
അ, അ, അ.
കറി വെച്ചവിടർ ക്കും പറ്റൂല. അപ്പോ ഉപ്പേരി വെയ്ക്കും.
ആ, അത് ശരിയാ. ചില ആൾക്കാർക്ക് പിടികൂലല്ലേ. ഉം. പണിയക്കെ കഴിഞ്ഞുയോ? ചായാ കുടിന്നേ കഴിഞ്ഞിട്ടുള്ളു.
ആങ്ങ ചായ കുടി കൈഞ്ഞിട്ടുയുള്ളു.
അണോ.
പണികളൊക്കെ ഇങ്ങനെ തൊടങ്ങണം.
ആ, ആ.
ഒന്നാമത് ഈ മഴയാവുമ്പോ തന്നെ ഒരു നമുക്കൊര് പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ് പിന്നെ.
ആ, ഒന്ന് റെഡി ആയിട്ട് വരണം. പിന്നെ
ആ, ഒന്നും എടുക്കാനും കഴൂല. അതന്നെ, ഇന്നലെയൊക്കെ ഭയങ്കര പണിയെന്നും, അ ഇന്നലെ ഞ്ഞങ്ങൾ കൊറെ പണികളായത് അപ്പോ നമ്മൾ വിചാരിക്കാത്ത പണികളോ ഇണ്ടാവുമ്പോൾ നേരം വെകോലോ
ആ, ആ, ആ, ഞാൻ ഇന്നലെ തന്നെ കൊറെ ഇവരേം കൊണ്ട് അവതോണ്ട്. ആ. ഉം.
ഇന്നലെ ചക്ക ഉണ്ടയിനു അത് കൂട്ടാൻ വെച്ചു. അങ്ങനെയൊക്കെ നേരം വൈകി. നമ്മുക്ക് എന്തേലും പണി, മ്മളെ ഏറെഉണ്ടായാൽ നമ്മക് അങ്ങനെ ആണല്ലോ.
ഹ് ആ, ആ, ആ. അങ്ങനെ തന്നെയാ എല്ലാട്ത്തും. എന്താ ചെയ്യാ? പിന്നെ മക്കള്ണ്ടെങ്കി തന്നെ ഇവര് ഇണ്ടെങ്കി തന്നെ ഇവലെ
ആഹ് അതെ ഇസ്കൂളിലായ ഞമ്മക്ക് പണിയൊക്ക ഇയ്യ്‌ കഴിയൂല അവർക്ക് ഓരോന്ന് അവർ ചോദിക്കും വാശി ഇതൊക്കെ ആയിരിക്കും ഏഹ് മ്ഹ് കാര്യായിട്ട് മക്കള് മയയായ പിന്നെ പൊറത്തും എറങ്ങൂല പിന്നെ ഫോണ് ഫോണ് പറഞ്ഞു അയിമ്മേ പൊറകെ കൂടും
ഉം എവിടെ ഫോണ് അയ് ഫോണൊക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിക്കേര്ന്നു ഇപ്പൊ ഫോണ് കൊടുത്താലും ടേസ്റ്റ് കൊറവാ ദാ
നമ്മളെങ്ങനേലും കഴിച്ചോട്ടെ വെച്ച് ഫോണങ്ങ് കൊടുക്കും ല്ലേ
ആഹ് മ്ഹ്
ഏഹ്
പിന്നെ
പിന്നെ
ഉം ഇവിടെ ഇനി എല്ലാരും എഴ്ന്നേൽക്കണം. ആരും എണീച്ചിട്ടില്ല എല്ലാരേം ചായ കുടീം കഴിയണം.
ഉച്ചക്ക് എന്തെങ്കിലും നോക്കണം. വീട്ടി പോയിട്ട് അല്ല കടേ പോയിട്ട് എന്തെങ്കിലും കൊണ്ട് വരണം. ചിക്കൻ എന്തെങ്കിലും മേടിക്കുവാരിക്കും
ആഹ്
മ്ഹ്
ഏഹ് ഇല്ല ത് ഇങ്ങനേള്ളത്.
ഇവിടെന്നലെ ബീഫായിരുന്നു ഇന്നലെ
ആണോ ഇവ്ടെ സൺ‌ഡേ ബീഫാ ഇണ്ടാവല്
ഇവടേം അങ്ങനെ തന്നെ ഇവടെ വെള്ളിയാഴ്ച്ച പിന്നെ അങ്ങനെ കാര്യായിട്ട് ആരും അപ്പം എല്ലാരും പ പണിയിലായിരിക്കും ഞായറാഴ്ച തന്നെ സൺഡേ ആണ്
ഏഹ് ആഹ്
എന്തെങ്കിലൊക്കെ സ്പെഷ്യൽ അതൊക്കെ ഇണ്ടാക്കാ
ഇവിടേം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇനി ഇന്നിനി എന്താ അറിയില്ല ഇല്ല എണീച്ചിട്ട്ല്ല മിനിഞ്ഞാന്ന് ലോങ്ങ് പോയതായിര്ന്നു. ഡ്രൈവിങ് അപ്പൊ ടൈം എട്ത്ത് വരാന്
ആഹ്
മ്ഹ്
പിന്നെ ആടേക്ക ഈച്ച ശല്യണ്ടോ ഇവിടെ ഭയങ്കര ഈച്ചേണ്
ഏഹ് ആഹ് ഇവിട കൊതുകിന്റെ കൊതുക്ണ്ടാ
ഈച്ച അല്ലല്ലേ?
മ്ഹ് അങ്ങനത്തെ വിഷയല്ല എന്നാലും ഉം കണക്കന്നെ അത്.
ആഹ് ഇവ്ടെ നെറയെ ഈച്ചയാ അമ്മള് എവ്ടെയും എറങ്ങാ കയ്യൂ പൊതുവിൽ എല്ലാ വീട്ടിലു ണ്ട്ന്ന് അർണ്.
ആണോ ഈ മഴയൊക്കെല്ലേ.? അതോണ്ടായിരിക്കും. ഒന്നാമത്- ആഹ. ഒന്നാമത് മഴ ആയതുകൊണ്ടായിരിക്കും വേണെങ്കി. ഉം
പിന്നെ മാ ഉം. മാങ്ങ, ചക്കെക്കെ ഉണ്ടായിരുന്നോ ആടെക്കെ?
ഓ ചക്കക്കെ ആ അത്യാവശ്യത്തിന് കിട്ടി. പറമ്പില് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മാങ്ങവടല്ല. മാങ്ങ പിന്നെ ഓരോ സ്ഥലത്ത- ഓരോരുത്തരും കൊണ്ട് തന്നു
ആഹ്. അപ്പ ല്ല ഇല്ലെങ്കി എല്ലാരും തരോല്ലലെ. ആഹ. അതക്കെണ്ടായ അങ്ങനെ.
ഉം. ആഹ ശരി